ഹലോ കെ ആഹ് കേൾക്കുന്നുണ്ട് ഇങ്ങക്ക് കേക്കാൻ പറ്റ്ണില്ലേ?
എന്തേ?
ഇങ്ങക്ക് കേക്ക്ണ് ണ്ടോ?
ആഹ് ഇക്ക് കേക്ക്ണ്ട്. ല്ലോ കൂട്ടിയ കഴിഞ്ഞര സുഖം മഴണ്ടോ അവ്ടെ?
ആഹ് ആഹ് ആഹ് നല്ല മഴയാണ് അതുകൊണ്ട് റേഞ്ചിന്റെ ചെറെ ചെറിയെ ഇഷു ഉണ്ട്.
റേഞ്ച് നല്ലോം എടക്കെടക്കൊക്കെ പോവ്ണ്ട്. ആര് വിളികുമ്പളും അങ്ങനെന്നെ എടക്ക് കേക്ക്ണില്ല പിന്നെ മുറിഞ് മുറിഞ് മുറിഞ്ഞൊക്കെ കേക്ക്ണെ ചെൽതൊക്കെ.
ആഹ് അങ്ങ
പിന്ന് ആഹ് ഒപ്പിച്ച് ഒപ്പിച്ച് ഒപ്പിച്ച് ഇങ്ങനെ പറയലാ
ഏ ഞാനും മുണ്ടാതെക്കെലേയ്നിം ഞാൻ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഓർത്ത് പറയും
ആഹ് മുണ്ടന്നിട്ട് കാര്യല്ല
ക്ക്ണ് ആ കേൾക്ക്‌ണില്ലെങ്കിലും
ആഹ് ഒപ്പിച്ച്ണ്ടാക്കണം
ഇന്ന്ട്ട് ഫുഡ് ആഹ് ഇന്ന്ട്ട് ഫുഡൊക്കെ കഴിച്ചോ? ആ ഞാനും തിന്നു ആഹ് ഈ രണ്ടാളും ഒപ്പം ഒപ്പാണ് ഞങ്ങക്ക് ഇന്ന് വായക്കിം, പരിപ്പും കറി ബീട്രൂട്ട് ഉപ്പേരി, ഒണക്കമ്മീൻ പൊരിച്ചത് പപ്പട ഇണ്ടായിനിം മോര് ഇണ്ടായിനിം
ഒരുപാട് ഐറ്റംസ് ണ്ടല്ലോ?
ഉം ഇങ്ങക്കെന്താ
എനിക്കെന്താ മീൻപൊരിച്ചത് എന്താ പറയ മുരിങ്ങന്റെ ഉപ്പേരി, തക്കാളി താളിപ്പും ഇതും മൂന്നയിറ്റം
മുരിങ്ങ് ഏ മുരിങ്ങ എങ്ങനെ ഉപ്പേരി വെക്കങ്ങള്
മുരിങ്ങ ഞങ്ങള് തേങ്ങല്ല്യെ തേങ്ങിം പച്ചമുളക് ഇട്ടാണ്ട് ചതിച്ച് ച്ച്ങ്ങാണ്ട് അത് സാധാ ചീരുള്ളീല് ചീരുള്ളി വെളിച്ചെണ പാർന്നാണ്ട് മുരിങ്ങട്ടൊ ട്ക്കും തേങ്ങട്ടൊട്ക്കും ഒന്ന് ചൂടായി കൊറച്ച് കഴിഞ്ട്ട് ഇട്ത്തെക്കും അത്രെതന്നെ
ല്ലയ് ഞങ്ങള് ഇവടെ അ അങ്ങനിണ്ടാക്കും പിന്നെ മുട്ടക്കട്ട്ങ്ങാണ്ടും ഉണ്ടാക്കും ഇപ്പ കൂട്തൽ മുട്ടെക്കെട്ട്ങ്ങാണ്ട് ഇല്ലതാണ് ഇഷ്ടം.
ഏ അതപ്പൊ വേറൊരു ചോയ വര്ല്ലേ?
വേറെ ചോയ അങ്ങാനില്ല അങ്ങനെന്നോക്കിയ പിന്നെ ആ മുട്ടന്റെ ചെറിയൊരു ചൊയ ഇണ്ടാവും
അല്ല അപ്പൊ തേങ്ങ തേങ്ങടൂല തേങ്ങക്ക് പകരാണ് ആഈ മുട്ടട്ണ്.
അല്ല തേങ്ങിടാ ഞങ്ങള് ചെറിയുള്ളി ആദ്യം തൂമിച്ച് എട്ത്ത് പച്ചെള്ളത്തിൽ ഐ. എന്താ എണ്ണീല് പിന്നെ ആ കഴിഞ്ഞിട്ട് ഈ മുട്ട ആദ്യം കലക്കും പിന്നെ കൊറച്ച് മഞ്ഞപ്പൊടി ഇടും കൊറച്ചു ഉപ്പൂടും
ആഹ്
ഏഹ്
അങ്ങെ അങ്ങനെ വേവിക്കയ്ക്കാരം.
ആഹ് അങ്ങനെ വേവിക്കും ഇന്ന് കൊറച്ച് കഞ്ഞിന്റള്ളത്തില് അങ്ങനെ വേവിച്ചെട്ക്കും
മുര്ങ്ങ തേങ്ങഅര്ച്ച് കറിച്ച് നല്ല ഹ് രസണ്ടാവൽണ്ട്.
ആഹ് തേ ആഹ് അതും ഇൻക്കിഷ്റ്റാണ് ചെൽപ്പൊ ഇൻക്കൊര്തോന്നലാണ്. പ്പൊ വെറൈറ്റി അങ്ങനെഇണ്ടാകും ഇന്നലെ ഇനി ക്കൊരാള് വിൾച്ചീനി അയ്ല്ഇന്നോട്പർഞ്ഞു പച്ചക്കറിയൊന്നും പെരീൽ പാടി പെരീല്ണ്ടാക്കണം പൊർത്ത്ന്ന് വാങ്ങംപാടില്ല ഓലെയോ ക്കെ നോൺവിജ് തിന്നൂല ഫുള്ള് വെജിറ്റേറിയനാണ് തിന്ന.
ഏഹ്
അപ്പൊ എർച്ചിം മീനൊന്നുംകയ്യ് തിന്നൂല പൊർത്ത് പോവുമ്പൊളൊള്ളു തിന്നാ. പർഞ്കാണ്ട് കൊറേ പർഞ് വീട്ടില് ഇണ്ടാക്കിക്കുടെ. ഓ അപ്പൊ ഞാൻചോയ്ച്ച് വീട്ടിലോ.
ആഹ് ഇന്ക്ക് വീട്ടില്താ ഞാ മൊളക് ഞാ മൊളക് അങ്ങാടീന്ന് വാങ്ങല്ല്യ ഇൻക്പ്പൊ അധികം സ്ഥലന്നുല്ല കൊർ ച്ച് സ്ഥലള്ളൂ ഒരു എ
ആഹ് ഇനിക്കാ ഇനി ക്ക് ഭയങ്കര ഇഷ്ട്ടാണ് അങ്ങനെ ചെടികളും പച്ചക്കറിയൊ പിന്നെ അമ്മളെ വീട്ടിലിണ്ടാക്ക്ണത്
ആഹ്.
പഷേ നമ്മൾ ഇബടയല്ലേ ഞ് സ്വന്തൊക്കെ പോവുമ്പോ അങ്ങനെചെയ്യണം ഇൻഷാള്ള.
ആഹ് എട്ടരസെന്റ് സ് തൽത്ത് ഞാനെത്താവരല് കൊർച്ച് സ്ഥലണ്ടല്ല മ്ളെ മുറ്റൊയ്ച്ച്ക്കാണ്ട് കൊർച്ച് മതില് ട്ട്കാണ്ട് കൊർച്ച് ഞമ്മള് തൊടിയാക്കിഇടൂലേ ആഹ് ആഹ് ഒരു ഭാഗത്ത് മൊളകും പ്പം വഴുതന പൂത്ത്ക്ണ് അതേമാരി വെണ്ടിംപൂത്ത്ക്ക്ണ് പയറ് വയറ്ണ്ടേനി പയറ്പ്പം മയന്റെ കാലയ്റ്റെ പൂക്ക്ണില്ല അഹ് നെറ നെറച്ച് എലകള്ണ്ടായേക്ക
ഏഹ്
ആഹ് എലപർച്ച് എലയോണ്ട് തോരംവെക്കൊക്കെ ചെയ്യാ ഷേ എന്തെന്നറിയൂല പഷേ ഈ ഒരു ആഹ് ആഹ് അത് ആഹ് രസാണ് അത് ഞാര് അര്ഞ്ഞിക്കാണ്ടേ
അഹ് ആഹ്
ക്കി അരിഞ്ഞ്ക്കാണ്ട് തളപ്പിക്കേ തളപ്പിച്ചാണ്ട് ഊ ഉറ്റിപ്പീയേ ആഹ് അങ്ങനെ അയിലൊരു കട്ട്ണ്ടാവും പറഞ്ഞേക്കാ
ആഹ്ആഹ്
അഹ് ന്ന്ട്ട് തെളപ്പിച്ചിട്ട് ഊറ്റി പീഞ്ഞിട്ട് പിന്നെ പിന്നങ്ങനെ വേറിര്ച്ച് വെച്ചിട്ട് പിച്ച് പിച്ചി പിച്ചിആക്കിട്ട് പിന്നെ നമ്മളീ തേങ്ങിം പച്ചമൊള്കൊക്കെ അര്ച്കാണ്ട് അര്ച്ച് പേസ്റ്റാക്കിവെക്കുലെ അത് തീല് മിക്സാക്കികാണ്ട് കൊയച്ചെട്ക്ക പിന്നെ നല്ല പച്ചവെളിച്ചെണ്ണ തീല്ട്ടാണ്ട് കൊയ്ക അട് ന്ന ഒറ്റക്ക് തിന്നാനു രസാ
ആഹ് ഒറ്റക്ക്ലെ
ആ എലകള് തിന്നാ ഇഷ്ടള്ളോൽക് അങ്ങൻത്തൊക്കെ നല്ല ഇഷ്ട്ടയ്കാരം. എലക്കറികൾക് എല ആ എല വർ
ഇന്ക്ക് ഇ എഹ് ഏഹ് എലക്ക ബൈങ്കര ഇഷ്റ്റ പഷേ ഈ മുരിങ്ങാക്ണ് ഇമ്മടെ കൊട്ച്ച് നല്ലേലാള് കൊർച്ച് കൂടുതലാളില്ല്യേ പത്രങ്ങാനും മാണ്ടിലോ ആ ഊര്ണ കാര്യ ആലോയ്ച്ചുമ്പളാണ്
അപ്പൊ ഞമ്മള് വിജാരി ച്ച രസംകിട്ടൂലെ ആഹ് കാരണ എല്ലാർക്കുകൂടിണ്ടാക്കണ്ടിര്ലെ
ആഹ് എന്ത് സാധനും കൊർച്ച്ണ്ടാക്കിയാലാണ് അയ്ന്റെ ടേസ്റ്റ്
അ ശരിയാണ് ആഹ് അപ്പമ്മക്ക് അയിനൻസരിച്ച് ഇണ്ടാക്കാൻ കഴിയേ ഇത് എല്ലാർക്കും കൂടി ഇണ്ടാക്കുമ്പളേ.
ആ അത് സരിയാണ് ഇൻക്കെന്തെങ്കിലും പൂതി ഉണ്ടെങ്കിൽ ആ പൂതിങ്ങനെ അടച്ച് വെ ഇന്റെ വീട്ട്ക്ക് പോകുമ്പോ ആ പൂതിങ്ങട്ട് തീർക്കും ഞാനങ്ങനെ ചെയ്യാ ഹേഹ്‌
ഞാനാ ഞങ്ങളും തറവാട്ടിലായീനന്ന് അങ്ങനേനി ആ തറവാട്ടിലാകുമ്പോ ഇതന്നെ തേങ്ങര്ച്ച കറിയോക്കെണ്ടാവ കാരണം ഒ ഒരു ആ ഒരുപാട് പേര്ണ്ടാവുമ്പ തേങ്ങര്ച്ച കറി. അതെ വെക്കൊള്ളൂ ആന്നേ എല്ലാർക്കും ഇത് എത്തിച്ചണ്ടേ, ചെലപ്പോ ഞങ്ങളൊക്കെ തിന്നാ വരുമ്പം ലാസ്റ്റ്ക് ഉപ്പേരിണ്ടാവൂല.
ചെൽപ്പോ മീന്ണ്ടാവൂല അ കഴിഞ്ഞിണ്ടാവും കാരണം ആണുങ്ങൾക്ക് കൊടുത്ത്കാണ്ട് ക്കെ തീരും പെണ്ണ്ങ്ങള് തിന്നാനാവുമ്പോത്തിന് അത്ണ്ടാവൂല.
അങ്ങനൊക്കെ ഒരു കാലെര്ന്നു പിന്നൊക്കെപ്പോ ഒറ്റക്ക് പോന്നോരോക്കെ അവനാന്റെഷ്ട്ടത്തിനായി. വെച്ച്ണ്ടാക്ക തിന്ന അവനാന്റഷ്ട്ടത്തിന് വാങ്ങികൊണ്ടര അപ്പര അതിന്റേതായിട്ടുള്ളൊരിതാണ്. ആ ഓരോരുത്തർക്കും ഓരോതാ.
മീനങ്ങനെ പൊരിക്കാ നമ്മള് സാധാ മൊളകും പൊടിം ഉപ്പും. മസാലന്തേ വേറെടോ?
ആഹ് മീന് പൊരിക്കല് അങ്ങനല്ല ഇവടെ ഞാൻ പൊരിക്കല് അങ്ങനെനി തറവാട്ടിലൊക്കെ ആയീനന്ന് ഇതന്നെ ഈ ഒരു മുള മുളകും പൊടി പഴയ ആൾക്കാരല്ലേ
ആഹ് ആഹ്
മൊപൊടിം, മഞ്ഞപ്പൊടിംഇന്ത ഉം ഇട്ട്കാണ്ട് ഉപ്പുംപെരട്ടികാണ്ട് പൊരിക്ക. അങ്ങനെ കൊർചേരം വെ വെക്കും വെച്ച്കാണ്ട് പൊരിച്ച വേറെ സാധനൊന്നും കൂട്ടൂല പക്ഷെ ഇന്റെ വീട്ടില് ഇൻ ന്റെമ്മ പൊരിച്ചത് തിന്ന്കാണ്ട് ശീലായിട്ടെ ഇത്ള്ളതൊരു ഇ ടെ ഒരു രസം കിട്ടാതെമയിയ.
ആഹാ സെരി അവിടെങ്ങനെയാ റെസിപ്പി?
അവ്‌ട്ത്തത് ഇതന്നെ ഇമ്മയ്ക്ക് പെരുംഞ്ചീരടും കറിവേപ്പില ഇതാക്കീയത്ടും അതൊക്കെ ഈ ഉള്ളിം വെളുത്തുള്ളിം ചീരുള്ളിം ചതക്കൂലെ അയ്ക്ക് കറിവേ വേഗം അത് ചര്ച്ച്ച്ചത് വേണന്നുണ്ടേ ചെൽപൊ ഫ്രിഡ്ജിലുംവെക്കും കൊർച്ച് കൊർ ആവശ്യണ്ടാവുള്ളൂ ബാക്കിള്ളത് ഫ്രഡ്ജിക് വെക്കും. ന്നട്ട് പിന്നെ നമ്മളെ മൊളകുംപൊടിം മല്ലിപൊടിം കൊർച്ച് ആഹ് കൊർച്ച് മല്ലി പൊടിടും മഞ്ഞപ്പൊടിംട്ടാണ്ട് ഉപ്പുട്ട്കാണ്ട് കൊർച്ച്ഈ വെള്ളം പാ ആവ്ണെന് പകരം സുർക്ക പാരും അതൊക്കെ പാർന്ന്കാണ്ട് മിക്സാക്ക്യാണ്ട് കൊർച്ചേരം ഒരു പത്ത് പതിനഞ്ച് മിൻറ്റ് ആഹ് ആഹ് അങ്ങനെ ആകുമ്പോ നല്ല രസാ ഓല് കുരുമുളകൂട്ടാണ്ട് ഓല് പൊര്
ആഹ് അങ്ങനാകുമ്പോ രസാണ്.
ആഹ് ഞമ്മള്ദ് എന്റെവയി
ഞാന് ചെലപ്പൊ ഇവടെങ്ങനെ ഇണ്ടാക്കും അല്ലെങ്കി ചെൽപ്പൊച്ച് ചെലപ്പൊ കുക്കിങ്ങിനോടൊന്നും താല്പര്യംണ്ടാവൂല. വേംപണെയ്ച് വേം പോയി കടക്കാവല്യനയിക്കാരം. അപ്പൊ അങ്ങനെയാണെ മെല്ലെ ഞാൻ മൊളക്പൊടിം മഞ്ഞപ്പൊടി ഉപ്പുട്ട്ങ്ങാട്ട് അങ്ങെനെഇണ്ടാക്കും.
പിന്നെ ആണ്ങ്ങളൊക്കെ ഇണ്ടാവുമ്പളെ ഓല്. ക്കൊക്കെ നമ്മള് നല്ലൊരുതീല്ണ്ടാക്കി കൊടുക്കെണ്ടിയരും ക്ഷേ അമ്മള് പെണ്ണുങ്ങളൊറ്റക്കാണ്ന്നുണ്ടെങ്കിൽ എങ്ങനെലും തട്ടി കൂ ഈഇന്നത്തത് ഇന്നത്ത ബാക്കിണ്ട്ന്ന്ണ്ടെങ്കി നാള കൊടുക്കാം. പക്ഷെ ആ ഉണ്ടാകുമ്പോ അത് നടക്കൂലല്ലോ ഓക്കെന്നും നല്ല നല്ലത് വാണ്ടിരും. പുതിയത് പുതിയതെയ് ഇണ്ടാക്കണ്ടീരും. പഴേതൊന്നുംഓര് തിന്നൂലല്ലോ. അങ്ങനെങ്ങണ്ട് ശീലായി കിട്ട്ണ്പ്പൊ.
ആഹ് ആഹ്
ഏതാലും തട്ടിമുട്ടി തട്ടിമുട്ടിയാണ്ട് കഴിച്ചും വൈകുന്നേരം ആവുമ്പോപിന്നി സൂൾട്ട് വരാനാവുമ്പോത്തിന് ന്തെങ്കിലൊക്കെ നോക്കണം. സ്ക് കുട്ട്യോൾ സ്കൂളിട്ട് വരുംബളെ വെ ആഹ് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കല്യാ ഞാൻ ബേക്കറിയോ പീട്യേന്ന് എന്തെങ്കിലും കൊണ്ടരിപ്പിച്ചും. എണ്ണക്കടി ഇണ്ടാക്കണൊന്നും നടക്കൂല വെ വെളിച്ചെണൊന്നുംപ്പല്യ.. ഈ പ്രാവശ്യംമഴനേർത്തെ വന്നോണ്ട് വെളിച്ചെണ്ണ ആട്ടാനൊന്നും കയിഞ്ഞില്യ. കൊപ്രാട്ടാൻ കയിഞ്ഞീല്യാ
ആഹ് വെളിച്ചെണ്ണ ആട്ടലാ
ആഹ് തേങ്ങടാൻ ആൾക്കാരെ കിട്ടീല്യാ ആഹ തേങ്ങ തറവാട്ടിലിണ്ട്. ഓലെല്ലാരും കൂടി ഇടുമ്പളല്ലേ നമുക്കാ ആ ഓരീനിന്ന് കിട്ടുമ്പോ നമ്മളാട്ടും
ആഹ് ആഹ്
അഞ്ച് ഓഹരിവെക്കും ആ ഓഹരി വെക്കുമമ്പൊള്ള അമ്മക്ക് കിട്ടണതേങ്ങ അമ്മള് ആട്ടി വെളിച്ചെണാക്കും
ഏഹ് അന്തിക്കോ ഈ ഫുഡനെക്കാരം
ആഹ് അന്തിക്കിതന്നെയ്ക്കാരം ഞാൻ ചില ദിവസൊന്നും കഴിക്കല്യ.
ആഹ് അതി
ആഹ് എക്കിരാത്രി ചെലപ്പൊന്നും തോന്നൂലാ കയ്ച്ചാന്.
ഏഹ്
ആ മക്കൾക്ക് കൊടുക്കും ഓല് കഴിക്കും. ഓല്ക്ക് നേരത്തെകൊടുക്കും ഒര ഏഴണി ഏഴരക്കാവുമ്പോ കൊടുക്കും ന്നിട്ടാ പിന്നെ സ്കൂളത്തക്കെ മദ്രസ്ത്തൊക്കെ പഠിക്കാണ്ടെങ്കിൽ പഠിപ്പിക്കും അതൊക്കെ കയിഞ്ഞിട്ട് പിന്നെ കൊറച്ച് കയിഞ്ഞാൽ ഇക്ക വിളിക്കും ആ വിളിയൊക്കെ കയിഞ്ഞ്. കെടന്നൊറങ്ങുമ്പോത്തിന് പന്ത്രണ്ട് മണിയാവും. പിന്നെ ഇതേമാരി രാത്രി രാവിലേം ഇതേമാരി പിനേം തൊടങ്ങല്ലേ.
ചായക്കടിലെ എപ്പളങ്ങളത് നേരത്തെ പണിയൊക്കെ കജ്ജോ
നേരത്തെ ഒന്നുംകയൂല ഇപ്പൊ ഇന്നിപ്പൊന്നെ കയിഞ്ഞേ ഒരുമണി ഒന്നരൊക്കാവും കൂളിം ഇതൊക്കെ കഴിഞ്ഞാണ്ട്‌ അകത്തെറണെങ്കിൽ. അയിന് ഒന്നാമതന്നെ സ്കൂൾക്ക് പോണാ ടൈമിലേ. അവിടെ എളേച്ചിനോടും മൂത്തച്ചിനോടൊക്കെ വർത്താനം പറഞ്ഞ്ങ്ങാണ്ട് നിന്ന്ങ്ങാണ്ട്‌ നേരം വൈകും
അങ്ങന നേരം വൈകി നേരം വൈക്യേ. ആരെങ്കിലും കണ്ടാപിന്നെങ്ങനെ വർത്താനപറഞ്ന്നെ
ആഹ് ആഹ്.
നേരം വൈകിപോണതാ പിന്നെ നമ്മളോരോ പണിയെടുക്കുമ്പോത്തിന് അത് അയിന്റേതായിട്ടുള്ളയങ്ങനെ പോവും
പത്ത്മിന്റായിട്ടോ ഞാനെ കട്ടെയെ ആഹ്.